ആ പറഞ്ഞു ഹലോ അയ്യോ കുഞ്ഞിനെ മാറ്റിക്കോളൂ
എന്താണ് വിശേഷം അവൻ മേലുന്ന് മാറൂല്ല ഒപ്പം നടക്കും
ഓ അത് തന്നെ പിള്ളേർ അങ്ങനെ തന്നെ ച്ചുങ്ങളെ പാവം പറഞ്ഞിട്ടും കാര്യൊന്നുല്ല ആ ഇവിടെ രണ്ടു പേരുള്ളത് അതാ അവസ്ഥ
ആഹ് ആ ന്റെ അടുത്തൊന്നും മാറുല്ല ഞാനിപ്പോ റോ ഡോറൊക്കെ അടച്ച് റൂമിൽക്ക് വന്ന പിന്നാലെ വന്നു കരഞ്ഞിട്ട്
അയ്യോ ഒറ്റക്ക് ഇറ്റിട്ട് വരുമ്പോ അവർക്ക് അതിരു വിഷമാവും
അതെ അതെ അവളല്ലെങ്കിലും അങ്ങനത്തെ തന്നെ ഇന്നലെ സ്കൂൾ ഉണ്ടായിരുന്നു പിന്നെ സ്കൂൾക്ക് പോവല്ലോ അതാ ആ സമയത്ത് വിളിച്ചി ഇന്ന് സ്കൂള് ലീവാണ് ഇവിടെ മ് അപ്പ മാറ്റാനും പറ്റൂല എവിടക്കും ആഹ് ഇങ്ങടെ പോയിരുന്ന പറഞ്ഞേ?
ഞാനും മദ്രസയില് മീറ്റിംഗ് ഉണ്ടായിരുന്നു പിള്ളേരെ രാവിലെ കാപ്പിയും കഴിച്ചിട്ട് ഇങ്ങളനെ വിളിക്കാന്ന് വച്ച ച്ചിന്ന അപ്പേ പിന്നെ സംസാരിച്ചോണ്ട് നിക്കാൻള്ള ടൈം ആ സമയത്ത് നമുക്കില്ലല്ലോ നടന്ന് നടന്ന് സം സംസാരിക്കാന്ന് വെച്ചാ വഴി ഫുള്ള് ചെളിയാണ് ഇപ്പോഴും വഴി ഫുള്ള് ചെളിയാണ് അപ്പോ ഞാൻ കരുതി സംസാരിച്ചോണ്ട് തന്നെ വഴി പോവാന്ന് ചെളിയും വെള്ളവും ഒരു വല്ലാത്തൊരവസ്ഥ ആയി പോയി വെയിലാണെങ്കി വെയില് മഴയാണെങ്കി മഴ
ആഹ് എല്ലാത്തിനും പ്രശ്നാണ് മഴ കൂടിയാലും പ്രശ്നം വെയില് കൂടിയാലും പ്രശ്നം മ് ഇങ്ങനെ പിന്നെ വേറെന്താണ് വിശേഷങ്ങൾ രണ്ടാളല്ലേ മക്കള്
ഓ രണ്ടാള് വേറെ വിശേഷങ്ങൾ എന്ന് വെ ക്ഷ അധികം ഓ എന്തോ പറയ് ഇപ്പോഴത്തെ വിശേഷം മഴ പിന്നെ പനി അതൊക്കെ തന്നെ ഇപ്പഴത്തെ വിശേഷങ്ങൾ ഒരുപാട്
അതെല്ലേ ഉം പനിയ
കഴുന്നില്ല സൗണ്ട് ഒക്കെ പോയി ഇടക്കിടക്ക് സൗണ്ട് പോകുന്നുണ്ട്
ആഹ് ഇപ്പോഴത്തെ പനി അങ്ങനെയാണ് പ്രശ്നാണ് കൊറേ ദിവസം നികുണുണ്ട്
ഓ എനിക്കിപ്പോ രണ്ട് മൂന്ന് വർഷം രണ്ട് ഒരു ഒരു വർഷം കഴിഞ്ഞേൻ്റെ അങ്ങേ വർഷം ആയിട്ടേ ഉള്ളൂ ഇടക്ക് വെച്ചിട്ട് പനി വന്നപ്പ പിന്നെ സൗണ്ട് ഫുൾ ആയിട്ട് അങ്ങ് പോയേട്ടാ പക്ഷെ ഇപ്പൊ പനി വന്നപ്പോഴത്തേക്ക് പനിയായിട്ടല്ല കഫക്കെട്ട് വന്നപ് ഇപ്പ ഇനിക്ക് അതേ പ്രശ്നം വരുന്നുണ്ട്
അതെല്ലേ
ഉം
ഹലോ
ഹലോ
ഹലോ ആഹ് കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട്
ആഹ് ആഹ് സ അത് സൗണ്ട് സൗണ്ട് പോവുന്നുണ്ടല്ലെ
അതെല്ലേ ഡോക്ടറെ കാണിച്ചില്ല്യാ
അതിനിപ്പ കാണിക്കണോ എന്തോ അറിയാൻ വയ്യ ഞാൻ ഇതുവരെയും കാണിച്ചില്ല എടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോ അങ്ങ് പോവും ഇല്ല അടഞ്ഞി സൗണ്ടില് അടഞ്ഞ് വരും ആഹ്
ചുമ നിൽക്കാതെ ആകുമ്പഴേ ശ്രദ്ധിക്കണം ന്യൂമോണിയയിലൊക്കെ മാറാനുള്ള സാധ്യതണ്ട് ഞാന് ഇൻക്കൊരു ഒരു പ്രാവശ്യം ഇണ്ടായിട്ടുണ്ട് അങ്ങനെ ചൊമ വന്നിട്ട് മാറാതെ ഉം ഉം മാറാതെ നമ്മള് അങ്ങനെ കാണിക്കാതെ വെച്ചോണ്ടിരുന്നിട്ടെ പിന്നെ കൊണ്ടോയി കാണിച്ചു നോക്കുമ്പോ നമ്മള് ചൊമല്ലേ മാറിക്കോളുന്ന് വെച്ചിട്ട് നികും പിന്നെ ന്യൂമോണിയ ആയിട്ട്
ആഹ് ഞാനും അങ്ങനൊയിരുന്നത് പിന്നെ ഇൻഞ്ചെ ക്ഷനൊക്കെ എടുത്തിട്ടും മാറിയിലാ ആഹ് ഇപ്പൊ മരുന്ന് കഴിച്ചോണ്ടിരിക്കയാണ് പിന്നെ
എന്താ പഠിക്ണെ
മക്കള് അഞ്ചിലും ആറിലും മോൻ ആറില് മോള് അഞ്ചില്
ആഹ് മദ്രസയിലാണ് പോയിരുന്നതിലപ്പോ
മദ്രസേ പോയി മദ്രസയില് നാലില് ഇന്ന് സ്കൂളില്ല
ആഹ് ആഹ് ആഹ് പിന്നെ ഇവിടെ മൂന്നാളാണ് മൂത്തമോള് പ്ലസ്ടു രണ്ടാമത്തെ ആള് സിക്സ്ത്തിലും മോനാണ്
ആഹ്
മൂന്നാമത്തെ ചെറുത് മൂന്നര വയസ്സ്
ഉം നാല് മക്കളാണല്ലേ ആഹ് ആഹ് മൂന്നാള്
ആഹ് ആഹ്
മക്കളെല്ലാം എങ്ങനെയാണ് ആ മക്കളൊക്കെ എങ്ങനെ പഠിക്കാണോ
ആഹ് കൊഴപ്പൊന്നുല്ല
ആഹ്
മൂത്താൾ പ്ലസ്ടു ആണ്
ആഹ് പ്ലസ്ടൂ മറ്റേ എളേ മക്കള് ട്യൂഷനൊക്കെ പോകുന്നുണ്ടോ
ഇല്ലില്ല ട്യൂഷനൊന്നുല്ല വ്ട്ന്നന്നെ പഠി പ്പിച്ചൊട്ക്കും ഇപ്പോ ട്യൂഷൻ കൊടുത്തു കൊർച്ച് പിന്നെ നിർത്തി ഇപ്പ കൊഴപ്പില്ല ഒറ്റക്ക് വായിക്കാനൊക്കെ ആയപ്പൊ കൊഴ്പ്പല്ല്യ
ആഹ് ഞാനപ്പൊ ടു ആഹ് ആഹ് കെ ജി കൂടെ ആവുമ്പോ ആഹ് ഞാന് ട്യൂഷനെ കൊടുത്തോണ്ടിരിക്കായിപ്പോ ഞാൻ കുട്ടിയക്ക് ട്യൂഷനെടുക്കുന്നുണ്ട് ടീച്ചറാണ് ഉം
അയ്ശരി കൊറേ കുട്ടിയോള്ണ്ടാ
ഓഹ് എനിക്കിപ്പം നാല് കുട്ടികളുണ്ട് അതീ ടൈം കിട്ടത്തുള്ളൂ കാരണം ഒരുപാടെ പ്പം നമ്മക്ക് ടൈം കിട്ടൂലല്ല ഈയം നമുക്ക് പത്ത് മണിവരെയൊക്കല്ലിരിക്കാൻ പറ്റു നാലും ആഹ് മൂന്നും ആഹ് പിന്നെ എട്ടും എട്ടല്ല ഒമ്പത് നാലും മൂന്നു ഒമ്പതും അഞ്ചും ആറും ഇത്രയെട്ക്ക്ന്നിണ്ട് ആഹ്
ആഹ് ആഹ് ആഹ് കൊറച്ച് വല്യ കുട്ടികളാവുമ്പോ കൊഴപ്പല്ല്യ അവരൊരു പഠിക്കാൻ പറഞ്ഞായിര്ന്ന് പഠിച്ചോളു
പിന്നെ മൂന്നാം ക്ലാസ്ല് ഓഹ് മറ്റേ ക്ലാസും മൂന്ന്ന്ന് പറഞ്ഞി ട്ട അതികൊന്നുല്ലയെട്ടാ കാരണം ഒന്നു അറിയത്തൊന്നുയില്ല ആ കുട്ടിക്ക് പിന്നെ പഠി ഉം കുട്ടിയെളല്ലേ കളിപ്രായം ഓ അത് പിന്നങ്ങനുള്ള കുട്ടികളാ ഫുള്ള് കിട്ടുന്നത് പിന്ന നമ്മളതിന്റേതായരീതിയില് മുന്നോട്ട് മാനേജെയ്ത് പോവും
ഉം ഉം ഉം
കിട്ടണ ജോലി വിടണ്ട എന്നുള്ള ആഹ്
ഉം ഉം ശനി ഞായറോക്കെ അപ്പൊ പകലെടുക്കണണ്ടാവും
ശനീ ഞായറും ക്ലാസ്സില്ല ലീവാണ്
ആഹ് രണ്ടൂസം ലീവെടുക്കും
ഓഹ് രണ്ടു ദിവസം ലീവെടുക്കും നമ്മടെ തൊണ്ടക്കും രണ്ടെസം റസ്റ്റ് വേണല്ലോ
ആഹ് ശരിയാണ്
നമ്മള് വേണല്ലോ രണ്ടൂസം റെസ്റ്റെന്നും പറഞ്ഞങ്ങെടുക്കും ഉം
അതെല്ലേ ഹസ്ബൻഡെവിടെ
ഹസ്ബൻ്റ് നാട്ടിലാണ് നിങ്ങടെ ഹസ്ബൻഡെവിടെയാ നാട്ടിലാണോ
ആള് നാട്ടിലായിരുന്നു ഇപ്പതാ കഴിഞ്ഞ മാസം പോയിണ്ട് അബുദാബിക്ക് നാട്ടില് ഗ്യാസ് സ്റ്റവിന്റെ സെയിലേരുന്നു
ആഹ് അപ്പ അവിടെ ഇപ്പതെന്നെയാ അവിടെ ഇപ്പ ആഹ് സെയിലെന്നെ
അല്ല അല്ലല്ല ഡ്രൈവറായിട്ടാണ് പോയിക്ക്ണത് നാട്ടില് കൊർച്ച് മോശായി കച്ചോടൊക്കെ
ആഹ് സാരയില്ലടെയ് എന്ത് ജോലി ആയാലും
ആഹ് ആഹ് ജോലി ആവണ വരെ ഒരു ബുദ്ധിമുട്ട് അവിടെ പോയിട്ട് ലൈസൻസ് എടുക്കണം
ആഹ് ആഹ് ഒരു ബുദ്ധിമുട്ട് കാണും ഉം
ആഹ് അതുവരെ നമ്മളിങ്ങനെ എന്ത പറയാ കൊറച്ച് ബുദ്ധിമുട്ടാണ്
ആഹ് അത് സാരല്ല അതെ പടച്ചോൻ മാറ്റും ബുദ്ധിമുട്ടൊക്കെ
അതെ അതെ
ആഹ് ആഹ്
ഉം
പിന്നെ വേറെ വിശേഷമായിട്ട് ഒന്നുല്ല ഇത് തന്നെ രാവിലെ പെരു മഴ
എത്രാളെ വിളിച്ചുപ്പോ ങ്ങളെ കോളിങ്ങക്കെ കഴിഞ്ഞോ
എനിക്ക് കോളിങ്ങിന്റെ ഇത് കിട്ടീട്ടില്ലായിരുന്ന്ഇപ്പഴാ ട്ടാ ഇന്നലെ തൊട്ട തൊടങ്ങിയത്
ആഹ് ശരിയാ ആഹ്ആഹ് ടാസ്ക് കിട്ടിട്ടില്ലല്ലെ അപ്പ എ ത്രാൾ വി ഏ ഇൻകമിംഗ് എത്ര റിസീവ് ചെയ്തു
അറിയാൻ വയ്യ ആഹ് ഒന്നും അറിയത്തില്ല ങ്ങൻ നോക്കി ആഹ് അറിയാൻ വയ്യ ഇല്ല്യല്ല്യ
ആഹ്
പിന്നെ വേറെന്താ
ഇന്നലെ എന്താ പറയാ ആരോ വന്നുന്ന് പറഞ്ഞ് റംമ്പൂട്ടൻ പൊട്ടി
ആഹ് ഇന്നലെ ആഹ് ഇന്നലെ ഇന്നലെ ഈവനിംഗ ആണെ ഞാൻ വിളിക്കാന്ന് വെച്ചതേ അപ്പോഴത്തേക്ക് ഞാൻ ഫോൺ കയ്യിലെട്ത്ത് അപ്പോ ഇത്ത ആ മെസ്സേജ് ഇട്ടേക്ക്ന് ഞങ്ങൾ അങ്ങോട്ട് വെർ വരുന്നെന്ന് അപ്പ രാവിലെ ഞാൻ കര്തിയില്ല മഴയെ പെയ്ത കൊണ്ട് വരത്തില്ലാന്നാ വിചാരിച്ചത് അപ്പൊ അവര് പർഞ്ഞന്ന് പർഞ്ഞ് പിന്നെ ഞാൻ ഫോണ് വെച്ചിട്ട് അവര് വന്ന് വിളിച്ച് പിന്നെ കഥവും തുറന്നിട്ട് പിന്നെ അവരു ആയിട്ടൊക്കെ നിന്ന് അവരു റമ്പുട്ടാനൊക്കെ പറച്ചുകൊണ്ടാകാനിന്ന്
അതെലെ
എത്താനുണ്ടേ ഇവിടെ
കൊറെണ്ടോ
ഇഷ്ടം പോലെ പിട്ച്ച് വാരികിടക്കുന്നു കുറച്ചൊക്കെ പറച്ചൊണ്ട് പോയി ഇനി അമ്മായിമ്മമാരിനി ഉടനെ വരും പറിച്ചോണ്ട് പോ അട്ത്ത സെറ്റ് അമ്മായി അമ്മാർ വരും
ഉ
എനിക്ക് ഇവിടെ അമ്മായിയമ്മമാരാ കൂടുതല്
ആഹ് ആഹ് കൊറെ തൈക്കള്ണ്ടോപ്പോ
ഓ ഓ
അതെല്ലേ തോട്ടണോ തോട്ടണോ അതിന്റെ റമ്പുട്ടാന്റെ തോട്ട് ട്ടണ്ടോ ആയ് ശരി ആഹ് ആഹ് കൊറേയ്ണ്ട്ല്ലേ
ആഹ് ഇന്ന്പ്പോ ഒരു കുഞ്ഞിമാന്റെ മോള് ചെന്നൈല് പോകുന്ന് ഏവിയേ ആഹ് ഏവിയേഷന്റെ തന്നെ കിട്ടിയ അവക്ക് അപ്പൊ അവള് പോവ്ന്ന് ജോലിയായി
ആഹ് ആഹ്
അങ്ങനെ അവള് ഇന്ന്പ്പ അങ്ങോട്ട് പോകുന്ന്
അതെ ഉം മോളെ സൗണ്ട് ഉണ്ടാക്ക്ണ് ണ്ട്. ഇവള് പർഞ്ഞാലും കേൾക്കുലാ
ഇല്ല കുഞ്ഞ്ങ്ങൾടെ അട് ക്കന്ന് സംസാരിക്കുമ്പോ അത അങ്ങനെ തന്നെ ഇവര് വലിയ പിള്ളേർ പോലും പറഞ്ഞാൽ കേൾക്കത്തില്ല.
ഹഹ്ഹ
മക്കളെ ഒന്ന് അങ്ങോട്ട് മാറി ഒന്ന് വെച്ചാ പറിം ഇല്ല ഇമ്മച്ചിമുട്ടായി വങ്ങിച്ചരാന്ന് പറഞ്ഞ പറിം വേണ്ടാന്ന് ഇപ്പ് ഇപ്പൊ എന്റെ മോള് പറഞ്ഞേക്കിയ വർക്ക് ചെയ്യാ ഞാ മിണ്ടായിരിക്ക എനിക്ക് ഇമ്മച്ചിക്ക് പൈസ കിട്ടുമ്പോ അഞ്ഞൂറ് രൂപ വെച്ച് തന്നാമതീന്ന്
അതാ
എവിട്ന്ന് ശരിയാക്ക്ണ് ഒരാൾക്ക് അഞ്ഞൂറ് ഒരാൾക്ക് അഞ്ഞൂറ്
അതെ ഉം ഉം എത്രോസായി ഇതില് ജോയിൻ ആയിട്ട് ഇന്നലെ
ആഹ് ഇപ്പല്ല കൊർച്ചോസായി. കൊറച്ച് ടാസ്ക് മെനഞ്ഞന്നാ കിട്ടി, ടാസ്ക് മെനഞ്ഞന്നാ കിട്ടിയത്.
കിട്ടിലെ.
മ്
ആഹ് ആഹ് ആഹ്
എങ്ങന? ഞാനി ഡ്രസ്സൊന്ന് മാറ്റിക്കോട്ടെ?
എന്തോ?
അപ്പിനടി നനഞ്ഞിരിക്ക, അടിഭാഗം കൊണ്ട് പോയത്. അപ്പ അടിഭാഗം ഫുള്ള് നനഞ്ഞിരിക്കാ.
ആഹ്ശരി വീട്ടിലെത്തി ലെ?
വീട്ടിലെത്തി, വന്ന് കേറി, ഒന്ന് മാറ്റ് റ്റി, ആഹ് ഫുഡ് ഒന്നും ആയിട്ടില്ല, ചോറ് അരി ഇട്ടിട്ടാ ഞാ പോയത്, ചോറ്റിന് ഇനിപ്പം ആഹ് പാ ത്രങ്ങളൊക്കെ ഒന്ന് കഴികി വെക്കണം, കാപ്പി കഴിച്ചോണ്ടിരുന്ന് കഴിച്ച് തീർത്തിട്ടല്ല ഞാൻ പോയത്. അത് ഫില്ലെയ്തില്ല. ഫില്ലെയും മുമ്പേണ് ഞാൻ പോയത്.
ആഹ് ആഹ് ആഹ്
ആഹ്
ഏതുവരെ പഠിച്ചു?
ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട്, ആഹ് ടി ടി സിക്ക് നോക്കിയതാണ്, അപ്പഴ് അന്നെ ആഹ് അത് ഞാൻ അങ്ങനെ തന്നെ സൈക്കോളജി അങ്ങനെ നോക്കി, സൈക്കോളജി ആഹ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് സൈക്കോളജിന്റെ നോക്കി അങ്ങനെ അതിന് ഇതായി. പിന്നെ ഓരോ നോക്കുന്നുണ്ട്, പിന്നെ സ്കൂളിലൊക്കെ നോക്കിട്ടേക്കാണ്, ഒന്നും ആയില്ല. പടച്ചവന് വിധിച്ചാലേ കിട്ടത്തുള്ളൂന്ന് പറയത്തില്ലേ? ഒരു സമയമുണ്ട് അതിന്റേതായ.
കൗൺസിലിംങ്ങിനായിട്ടാ അതോ
ഓഹ് കൗൺസിലിംങ്ങിന്, കൗൺസിലിംങ്ങിന്, കൗൺസിലിംങ്ങിന്റെ ടീച്ചിങ്ങും ഒണ്ട്, കൗ ഞാൻ സൈക്കോളജി പഠിച്ചതിന് ശേഷാണ് ടീച് അത് പഠിച്ചത്. ആഹ് ആ ആഹ്
മ് മ് ഇവട എന്റെ ആങ്ങളടെ വൈഫ് ഇതുപോലെ സൈക്കോളജി ഡിഗ്രിയും എ പി ജി ഒക്കെ അവള് ടീച്ചിങ് ചെയ്തിരുന്നു കോളേജില്, പിന്നെ ഇപ്പോ മാരേജ് കഴിഞ്ഞ കഴിഞ്ഞ മാസമായിരുന്നു മാരേജ് ആഹ്
മ്
മെയില്, ഇപ്പ റിസൈൻ ചെയ്തിരിക്കയാണ്, പുതിയ വർ ക്ക് നോക്കുണണ്ടൊന്നും ശരിയായിട്ടില്ല, അത് ഇപ്പ ഇതുപോലെ ഹോസ്പിറ്റല് വർക് ക്ക് ചെയ്യാനാ താല്പര്യം, ക്ലാസ് എടുക്കാൻ വല്യ താല്പര്യല്ല.
ഹോസ്പിറ്റലിലൊക്കെ കിട്ടുണെങ്കി നല്ല കാര്യ. മറ്റേ നല്ല സാലറി ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.